ഹലോ
കേൾക്കിണ്ടോ
ആഹ കേൾക്കണ്ട്‌
ചായക്കെ കുടിച്ചാ
ചായയും കടി ആയിട്ടുള്ള കുടിച്ചിട്ടൊന്നും ഇല്ല
ഏ എന്താ കടി
കടി ണ്ടാക്കിട്ടില്ല ന്നേയ് മോനിക്കേ കഞ്ഞി മതിയാറിട്ട്
ഏ രാവിലെ രാവിലെ കഞ്ഞി കുടിക്കോ അ ശരി വേറെരുല്ലേ വീട്ടില്
ഇല്ല ഞാനും മോന്നറ്റങ്ങന ഉള്ളൂള്
ഏ അ ശരി അപ്പൊ രാവില തന്നെ കഞ്ഞി ഉണ്ടാക്കിക്ക് ല്ലേ ആഹ ഞാനിതാ മീ മുറിക്കണ് പിന്നെ ചായിം കടിയായി
ആഹ
ഉ
മോൾ പോയ മദ്രസ്സേക്ക്?
ആ മോള് പോയി. ചെറുത് രണ്ട് രണ്ടിലാണ്. മൂത്തോള് ഒമ്പയില് സ്കൂള് പത്ത് ഉം.
ഇങ്ങ രണ്ട് രണ്ട് കുട്ടികളന്നെയള്ളു.
മൂന്നാളുണ്ട് ഒരു മോൻണ്ട് ദർസില്.
ആ അത് ശരി.
മോൻക്ക് പതിനാലു വയസ്സ്.
ആ ആ.
വേറെന്തൊക്കെ ഉ ഉച്ചക്ക് ഇന്നും കഞ്ഞി തന്നെയാ?
ഉച്ചക്ക് ഞാനല്ല മീ അല്ല മീണ്ട് നന്നാക്കി വെച്ചിട്ട് നേരാക്കി വെച്ചിട്ട്
ആ എന്താ മീൻ കിട്ടി?
മത്തിയാണ്.
ആ ഇവിടെ മത്തിയായിരുന്നു ഇന്നലെ.
ആ. മീന വാങ്ങല ഇല്ല ഇവിടെ?
വീട്ടില് വരുവോ?
ആ വീട്ടിൽ വരുല്ല മീൻ തങ്ങ പിന്നെ അടുത്ത തന്നെയാണ്.
ആ അവിടെ പോയി വാങ്ങല?
വേണ്ടുള്ളൂ.
ആ. വേറെന്തൊക്കെ?
വേറെന്താ സുഖാണ് കോഴികളൊക്കെ ഇണ്ടാ നിങ്ങൾക്ക്?
ഇല്ലല്ല അതോന്നുല്ല. അത് വളത്തി അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കണ്ടി വരും. അതിര് വെച്ചതന്നെ വഴക്കില. ആ പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ആറ്റങ്ങ നായ ഇവിടെ നല്ല നായ്ക്കള ശല്യംണ്ട്. ആ ആ നല്ലാം തിന്നു.
ആ.
വേറെ?
വേറെ പിന്നെന്താ ഏതാ കുട്ടി സ്കൂൾ ആൻ പോവാ നിക്കാ ക്കാരുല്ലേ?
ആ മോള് പത്താം ക്ലാസ് ആണ് ട്യൂഷൻ ഉണ്ട്.
ആ ട്യൂഷൻ രാവിലെ എത്രക്കോ ഏഴ് മണിക്കോ ഏഴരക്കോ?
ഏഴരയ്ക്ക് ആ.
ആ അത് ശെരി ഇനി എപ്പഴ വരവ് തിരിച്ച വരവ്?
താരാവോ
അതെല്ലേ ആ. പഠിക്കോ അവര്?
ആ.
പഠിക്കാനൊക്കെ എന്താ പാട് ആ.
മഴ ഇണ്ടാ അങ്ങോട്ടെ?
ആ മഴ ഞാൻ ചാറിങ്ങാട് നിക്കണ്ട്.
ആ ഇവിടെ അതേ ചാറിക്കണ.
ആ.
രാത്രി പെയ്ത് തുടങ്ങിയതാ കുറച്ച് ദിവസത്തിന് മഴ ഇല്ലായിരുന്നു തീരെ.
ആ വെയിൽ ആരുന്നു
ആ വെയിലായിരുന്നു. നല്ല വെയിലായിരുന്നു.
ആ.
പിന്നെ
പച്ചക്കറിയൊക്കാണ്ടാ വീട്ടില്?
ഇല്ല്യ ഇല്ല്യാ പച്ചകറിന്നും ഉണ്ടാകെ ല്ല്യ ചെടികളൊക്കെണ്ടാക്കും.
ആ
പച്ചക്കറിക്കെണ്ടാക്കാൻ അമ്മക്ക് കൂടുതൽ സ്ഥലൊന്നുല്യാ പിന്നെ ആൾ ആര ഇൽണ്ടാക്കാ മ്മക്കൊന്നും നിന്നിട്ടില്ലറിയ
ആ അത് ശരിയാ ആ ആ ശരിയാണ്
ങ്ങള വർത്താവ്വിടല്ലേ?
ഇല്ല ഭർത്താവ് ല്ല ഭർത്താവ് പിന്നെ കൊറച്ച് ദൂരം ജോലിക്യോയ്ക്കാണ്
ജോലിക്ക് ആ ആ ശരി അ ആ മാസത്തില് വരോള്ളൂ?
ആ മാസ്ത്തിലേ വെരുള്ളു
ആ
ഇനി മുഹറം പത്തിന് വെരും മുഹറം പത്തിന് ലീവാറിണ്ട്. അല്ലല്ല മൂ രണ്ട് മൂവ് മൂന്നാകുട്ട്യേളാണ്.
ഏ കല്യാണയ്ഞ്
ഇല്ല്യാ ഇല്ല്യാ
ആ
ഒരു മോന് മൂത്ത മോന് ഡിഗ്രിനിട്ട് കച്ചോട്തിന് പോവ്വാണ്
അത് ശരിയാ
ചാൾ മെന്റ് ല്ല്യെ
ആ ആ
ഇത്
ഞശരി പിന്നെ
രണ്ടാമത്തെ മോന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ഇട്ത്ത് പഠിക്കാണ്
ആ പൊർത്തൊക്കെ പോയ ണ്ടോ ഫുണ്ടയ്ക്കാനും ഇതിനൊക്കെ ആ ഇല്ല ഇങ്ങളെ ഫാമിലി എല്ലാരും കൂടി ഒക്കേ പോവൽണ്ടോ?
ഇല്ല്യ ഇല്ല്യാ
പോയാ
അങ്ങത്ത പോക്കൊന്നുല്ല്യാ ഇവടെ
ആ ആ
ഇതരെ പോയിട്ടുല്ല്യാ
ആ കൊണ്ട്രോ വീട്ട്ക്ക്?
എന്ത് കൊണ്ട്ര?
ഫുഡൊക്കേ ഓഡ്രൈത് കൊഡ്രോ?
ഇല്ല്യ ല്യാ ഒക്കെ ഇവിടുന്ന് മേടിക്കലന്നെ ഞങ്ങണ്ടാക്കലന്നെ.
ആ അടുത് ണ്ടാ അങ്ങനത്തെ കടകളൊക്കെ ണ്ടാ ഫാസ്റ്റ് ഫുഡൊക്കെ ണ്ടോ? ആ
മക്കള് വേണേൽ മക്കളേ കൊൻട്രും
ആ
ചനാ പൊർത്‌ന് ഒന്നും കഴിക്കൽല്യാ
കഴിക്കല ചേലോര് പിന്നെ പുറത്തുനിന്ന് കഴിക്ക്ണെ ഇസ്
അഹ് എനിക്കഹ് ഇഷ്ടപ്പെട് തൃപ്പതി പെടൂല
ഹാ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ട
ഏഹ് ആ അഹ്ശരി
ഞങ്ങള് പോവലും കഴ്‌ക്കലൊക്കെണ്ട്
അതെല്ലേ ഏ ഞാൻ കഴിക്കൂല. ഞാൻ ഹോസ്പിറ്റൽ പോയാലും കൂടികഴിക്കൂല
ആഹാ ആ അത് ചെലോർക്ക് അങ്ങനെണ് ഉം
പുറത്തുനിന്ന് മക്കൾക്ക് നല്ല ഇഷ്ടട്ടോ ഓലക്കെ നല്ലോണം കഴിക്കും പൊ
ആ ആ ചിലവർക്ക് പുറത്തത്തെ ഹോട്ടൽ ഫുഡ് വലിയ ഇഷ്ടപ്പെടൂല
ആ മക്കള് പറിം ഇങ്ങക്കെന്താ കൊട്ന്നോണ്ടു, നല്ലതല്ലേ മക്കൾ കൊടുന്നെരും ഞാൻ തിന്നൂല്ല. ഇക്ക് വാൺട. ഇങ്ങള് ഇന്നെ ചൊല്ലിട്ട് ആരും കൊ
ആഹ് ആഹ് അത് ശരി. പിന്നെ പനിയായിട്ട് കാണിച്ചീലേ?
കാണിച്ചിട്ടില്ലാ മോൻ വന്നിട്ടാണം കാണിക്കച്ചിട്ടാണ്.
ആഹ് അടുത്ത് ഹോസ്പി
ആ ഹോസ്പിറ്റല് അടുത്തൊക്കെണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇണ്ട് ഞങക്ക് ഏ ആതല്ലാരണ്ടും ണ്ട് ഗവൺമെന്റ് ഇണ്ട് മറ്റേ റ്റേ പ്രൈവറ്റുണ്ട്
ആ അട്ത്തെന്നലേ ഉം പിന്നെ സുഖാണ്.
ആഹ്
ഉം എന്താ കറി വെക്ക്ണ ഉച്ചക്ക്?
ഉച്ചക്ക് ഇതന്നെ, മത്തി മീൻ വെച്ചിട്ട് മീൻ കറിച്ചിട്ട് കൊറെ ദിവസായി
മീൻ കറി വെച്ചിട്ട് ഞാനും കുറെ ദിവസായി, ഇന്നിപ്പോ മീൻ മുറിച്ചുംബൊ അങ്ങനെ വിചാരിച്ച മീനന്നെ കറി വെക്ക.
ആ
ഉം ഇന്നലെ സാമ്പാറായിരുന്നു.
ആഹ്
പിന്നെ നിങ്ങള് മീൻകറിയൊക്കെ വെക്കല് സാധാ എങ്ങനെണ്?
നമ്മള് സാധാ വെക്കും പോലേണ്. തക്കാളിം, പച്ചമൊളൊകൊക്കെ വേവിച്ചിട്ട്
ആഹ്
അത് തക്കാളി ഒന്ന് മിക്സീല് ഒന്ന് അരക്കും.
ആ ചെലോര് മിക്സീല് അരക്കും തക്കാളി
വേവിച്ച്ട്ടാ ഞാനരക്ക
ആ വേവിച്ചിട്ടാ? ആ എന്താ പച്ചീലരച്ചൂടാ?
പച്ചേല് ഞാൻ അരയ്ക്കലില്ല, ഞാ അങ്ങനെ അരക്കല് വേവിച്ചിട്ടാ അരക്കല്
ആഹ്
അപ്പൊ കറിക്കെല്ലൊ ഒരു കട്ടി ഉണ്ടാവല്ലോ
ആ കട്ടിണ്ടാവൂം. പിന്നെ ഞങ്ങള് വേവി ക്കലൊന്നുംല്ല. അങ്ങനെ സാധാ പച്ചരച്ചിട്ട് അയ്ക്ക് ഒഴിക്കും. ആ അങ്ങനെ
ആ അപ്പ അപ്പ ഈ തക്കാളി പിന്നെ മുറിച്ച് ഇടണ്ട ആവശ്യ- ല്ലല്ലോ ലേ
ആഹ് ഹ ഹ മുറിച്ചിട്ടാൽ ഇപ്പത്തെ തക്കാളി ഏ കഷ്ണം മാരി നിക്ക ഇപ്പത്തെ തക്കാളിക്ക് അങ്ങനെ ഒരു കൊഴപ്പണ്ട്.
നല്ല ഉറപ്പാണ്.
ആഹ്
വേവിച്ചാലും വേവൂല്ല ആഹ്.
പിന്നെ പിന്നെ രാ വൈകുന്നേരം കടിയൊക്കെ ഇണ്ടാക്കോ ചായക്കടി?
ചായകടി ആ എന്തേലൊക്കെ ഇണ്ട എന്തേലൊക്കെ ആയിട്ട് ഇണ്ടാക്കും.
ആ
തോന്നണം, ഒരു മൂ
ആ അതെല്ലാർക്കും അങ്ങനെ തന്നേണ്. ഹ് ഹും. ചെല ദിവസം തീരെത്ണ്ടാവൂല.
ആ ഈ വൈകുന്നെ വൈകുന്നേരാണ് കോഴികളൊക്കെ വിടാ അപ്പൊ
ആ നേരണ്ടാവൂല ആ വൈകുന്നേരം കോഴികളെ വിട്ടിട്ട് പിന്നെ എന്താണ് കൂട്ടുകയറ്റല്
വൈകുന്നേരം വിട്ടാല് ഒര് ആറ് മണി ആവുമ്പോ ആയ്റ്റ്ങ്ങളെ കൂട്ടിക്ക് കയറ്റും
ആ
രാവിലെ വിടൂല
അയ്ശെരി
നായ്ക്കള ശല്യം നല്ലോണണ്ടേ
നല്ലോണം ഇണ്ടാവന്നെ ഉം
പിന്നെപ്പൊ എന്ത എപ്പഴാ പണി
പണി അങ്ങനെ ആക്കത്തില് ആക്കത്തില് ഇങ്ങനെ എടുക്കും ആദ്യത മാരിപ്പോ പെടഞ്ഞ് എടുക്കാൻ നൊന്നും വ്യയ്യ ആദ്യൊക്കെ വേം വേം കയിച്ചിരുന്നു
ആ അത് ശരി
അടുക്കള ഡ്യൂട്ടി കയിഞ്ഞിന്റെ ശേഷം പിന്നെ മുറ്റത്ത്ക്കും മുറ്റടിക്കാനും ഇതിനൊക്കെ ഏറങ്ങൊള്ളോ
ഉം ഇന്ന് മഴായ കാരണം മുറ്റടിക്കേണ്ട ആവശ്യല്ല
ആ മഴയാവുമ്പോ പിന്ന മഴ ചോർന്നന്നെ അടിക്കും എനിക്കൊരു പൊറുതി തേടാണ് മുറ്റടിക്കാഞ്ഞ
ഇവിടെ രണ്ടീസം കൂടുമ്പോൾ അടിക്കല്ലുള്ളൂ
ആ
അടിക്കാൻ അത്രക്കും മടിയാ വേറെ എല്ലാ പണീടുക്കും ഈ മുറ്റടിക്കാൻ തീരെ വയ്യ
ആ പണി ഒക്കെ വേം കയ്യോ
ആ പണിയൊക്കെ വേം കയ്യും
ആ
പത്ത് മണിയാവുമ്പോ എല്ലാ പണിയും കയ്യും
തൊടക്കല് കയിഞ്ഞോ
ഇല്ല ഇല്ല ഇന് മീന് കറിയായിട്ടാണ് അടിചിട്ട് തൊടക്കാാന്
ആ ആ എനിക്കൂണ്ട് ഗ്യാസുമ്മേ റൈസ് കുക്കറില് വെക്കാച്ചിട്ടാ ചോറ് ഗ്യാസ്മ്മ വെക്കാച്ചിട്ടാ ചോറുന്ന് പറയാ റൈസ് കുക്കറിലേ
ആ അതലേ
അടുപ്പത്ത് വെക്കല്ണ്ട് ഇന്ന് ഇപ്പോ എനിക്ക് രാവിലെ ഒരു വയ്യായൊക്കെ ഒരു ഇത് നിങ്ങൾ പറഞ്ഞാ ഇതൊരു മൂടില്ല മൂടില്ലായല്ല ഒരു വേദനയും ഊരവേദനയാ ഉരവേദന ഉണ്ട് കൂടുതൽ അത് ചെല ടൈമിൽ കൂടും കാണിച്ച് ചെയ്ത്ക്കണ് എനിക്ക് ഓപ്പറേഷനേര്ന്ന് മൂന്ന് മക്കള് അപ്പൊ അയിന്റെ ഇഞ്ചക്ഷൻ ആ ഓ ഇഞ്ചക്ഷൻ വെച്ചോട്ത്ത് നീര് കട്ടിയാവുന്നതാണ്
ആ അത്ശരി
ഊരവേദന ഭയങ്കരെ
ആ ആ
പിന്നെ
ഊരവേദന വന്നാലേ ഒര് പണി എടുക്കാൻ വെയിക്കൂല
ആ പണിയെടുക്കാൻ വയ്യ അതാ വേറെന്തൊക്കെ?
വേറെ പിന്നെ എന്താ ഇങ്ങനെ പണി യോളിങ്ങനെ നീങ്ങണഞ്ഞ് ഇനി അടുത്ത ഡ്യൂട്ടിക്ക് നോക്കണോ അത് കഴിഞ്ഞാല് പിന്നെ പത്ത് മണിക്ക് ശേഷം പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്യാ
മോനെ എന്നിട്ട് കെടക്കാവൂല്ലേ
ആഹ് അല്ലാ മോന് ദാവിടെ ഇണ്ട് എന്നാ ശെരിട്ടാ
ശരിന്നാ
ആ ആ